ഹലോ
ആഹ് പറഞ്ഞോ അത് പന്ത്രണ്ട് മിനിറ്റ് വെച്ചിട്ട് ഇല്ലേ പറ്റത്തുള്ളൂ പത്ത് മിനിറ്റേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഒരു ഇതില്
അപ്പൊ തന്നെ കട്ടായിക്കോളും അല്ലേ
ആ തന്നെ കട്ടാവും
ഓക്കെ നമ്മള് എവിടെന്ന് പറഞ് നിർത്തി
ആ സിനിമാറ്റോഗ്രാഫി
ആ മറ്റേ ആക്ഷൻ ഡയറ-
ആഹ്
ഞാൻ അതൊക്കെ നോക്കിട്ടായിരിക്കും പടം കാണാൻ പോന്നെ ഇങ്ങനെ ഡയറക്ടസിന്റെ ഒരു ഇതൊക്കെ നോക്കിയിട്ട്
ഉം എന്റെ ഒരു കൂട്ടുകാരനും ഉണ്ട്
എന്തുവാ
ഏ ഈ ഇതിന് പോന്നെ സിനിമടെ ഇത് പഠിക്കാൻ ഡയറക്ഷന് ഒക്കെ പഠിക്കാൻ പോകുന്നൊ ഒരു എറണാകുളത്ത് പോകുവാ പഠിക്കാൻ
മീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോന്ന് വിചാരിച്ചു
ഉം -
ആക്ച്വലി അത് പഠിക്കുന്നതന്ന് വെച്ചാല് ഒരു റിസ്പാക്ടർ ഉണ്ടല്ലോ? പഠിച്ചാൽ തന്നെ പഠിച്ച് ഇൻഡസ്ട്രികേറാൻ- സോ അതിന് മുമ്പ് നമ്മള്- ജസ്റ്റ് ഒരു തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സും കൂടെ പഠിച്ച് ഒരു തൊഴിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രൊഫഷണൽ കോഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ പുറമേ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ അതിന്റെ മുമ്പ് വേറെ എന്തെങ്കിലും കോഴ്സും കൂടെ എടുക്കാ- വിചാരിച്ചത്-
ഉം ഇപ്പൊ അന്നേരം എന്താ ചെയ്യുന്നേ?
ഇപ്പോ ഞാൻ ടീച്ചിങ്ങ്ക്കെ ആയിട്ട് നിക്കുയാണ്-
പാടിൽ- യ്യോ-
ഏ -
പാഴൊണ്ടോ പഠിക്കുന്നതിന്- ബി എഡ്‌ ആന്നോ?
ആ ബി എഡും ഉണ്ട് പിന്നെ പി ജി എടുക്കുന്നുണ്ട് ഡിസ്റ്ററ്റ് ആയിട്ട് അങ്ങനെയൊക്കെയുണ്ട്‌- പഠിക്കുന്നതി ഒരുപാടല്ലല്ലോ പഠിപ്പിക്കുന്ന- നല്ലൊരു പ്രൊഫഷൻ അല്ലേയോ ടീച്ചങ് എന്ന് -
ബി എഡ് എടുക്കാ നിക്കുവാ എനിക്കിഷ്ടല്ല ടീച്ചിങ്-
പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്
എന്ത് കഴിഞ്
ഇപ്പൊ ബി എ
ബി എ ഏത് പേപ്പറായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു?
ഹിന്ദി
ബി ഹിന്ദിയല്ലേ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേചറ്
ഉം
നല്ലയാണ് ഹിന്ദിക്കിന്നിപ്പ ടീച്ചേഴ്സൊക്കെ വളരെ കൊറവായിരുന്നു കൊറെ സാധ്യതയുണ്ട്
ഈ പഠിച്ചെടുത്തോളം എങ്ങനുണ്ട്
വർക്കാണ് മെയിൻ വർക്ക് ചെയ്യുന്നതാണ് പാട്
വർക്ക് അതെനിക്ക് കൊഴപ്പൂല്ല അത് ഞാന് എ എത്ര വേണങ്കിലും ചെയ്യും ബട്ട് ഒരു സ്റ്റേജിജ് അ ഒരു ഇതില് നിന്ന് പഠിപ്പിക്കേണ്ട ഇത് വെരുവോ അല്ലെ ഉം സെമിനാറ് അതാണ് എനിക്കറിയാം ആദ്യം തൊട്ടേ വരുവോന്ന്
ആഹ് അതെ ഫസ്റ്റും സെക്കൻഡും ട്ടേമില് വലുതായിട്ട് വരുന്നില്ല ഒര് ആ മാക്സിമം ഒരു പത്തൂസം തേർഡും ഫോർത്തും പിന്നെ ഫു ഉള്ളതേ
ഓക്കെ ങേ ഞാൻ മെന്റലി പ്രിപ്പയറെയ്തോണ്ടിരിക്ക അതിന്
ടീച്ചിങ്ങാണ് സ്റ്റേജ് ഫ്രയറുണ്ടോ
ഉം ഉണ്ടുണ്ട് നന്നായിട്ടുണ്ട്
സ്റ്റേജിൽ പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ ഒറ്റയ്ക്ക് വല്ലോം നിന്ന്
ഞാൻ ഏ പണ്ട് ഏഎട്ടാം ക്ലാസ്സിൽ ഞാാനൊരു ഹോസ്റ്റലിലായിരുന്നു ഓ ഹോസ്‌ അന്നേരം ആ അവിടെ വീടിന് തൃശ്ശൂര് തൃശ്ശൂര് ഒരു ആശ്രമം പോൽത്തെ സ്കൂൾ ആര്ന്നു അവിടെ
ആ
ടേ ആ ചെന്നപ്പം ഏ ഞാൻ ഒരു ദിവസം പ്ല്ജ് വായിച്ചു എന്ന് വെച്ചാ മലയാള ത്ത് ഹിന്ദിയിലായിരുന്നാ പ്ലജ്ജ് വായിച്ച് പിന്നെ അതെ അ ആ സമയത്ത് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്ന് എനിക്ക് അത്രയും പേടിയൊന്നുല്ലായിര്ന്ന് ബറ്റണ്ണം തവണ ഒരു പ്രോവബ് പോലത്തെ ഇത് പറയാനുണ്ട് ഞങ്ങ്ക്ക് ആഹ് വിവേകാനന്ദ് സ്വാമി അന്നേരം അത് പറഞ്ഞപ്പ് എന്റെ ബുക്കിന്റെ പേജ് മറഞ്ഞോയി. ബുക്ക് വായിച്ചിട്ടാന്ന് പറയുന്നത് ബുക്കിന്റെ അത് ഹിന്ദിയില് ബുക്കിന്റെ പേജ് മറിഞ്ഞു പോയാണ്ട് അത്രയും ഒരു പത്ത് തങ്ങള് ഒന്നൂട്ട് പത്ത് വരെെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അവരുടെ എല്ലാർക്ക് മുന്നി വെച്ചിട്ട് ഈ അബദ്ധം പറ്റി എന്റെ വാ ഒന്ന് പതറി നന്നായിട്ട് ആഹ് ഫുൾ പ്രോവോബിന്റെ ഇടയ്ക്ക്
ഉം
അന്നേരം അപ്പത്തൊട്ടുള്ള സ്റ്റേജ് ഫിയറിയതുവരെ മാറിയിട്ടില്ല.
ഇപ്പൊ എത്ര കൊല്ലം കഴിഞ്ഞുകാണും?
ഉം അതാ, എനിക്ക്, ഞാൻ നിക്കത്തില്ലെന്നുള്ളതല്ല അത് കഴിഞ്ഞിട്ടും ഈ ഞങ്ങളുടെ ഹിന്ദിയില് ഞങ്ങക്ക് എന്തോ പരിപാടി വന്നപ്പം നന്ദി പറയാൻ വിളിച്ചു. ആ സമയത്ത് ഈ എട ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെന്നന്ന് പറഞ്ഞു.
ഉം
അന്നനെ ആ ഒരു അടർച്ചയോടെ എനിക്കൊരു പേടിയുണ്ട് അതേ ഉള്ളൂ അല്ലാതെ പഠിപ്പിക്കുന്നേനോട് എനിക്ക് അത്ര ഇതില്ല.
ുണ്ടോ
സെമിനാർ എടുത്തിട്ടുണ്ട്.
സെമിനാറും എടുക്കുന്നതും പഠിപ്പിക്കുന്നതും തമ്മിൽ നല്ല ട്രാസ്റ്റിക്
വിത്യാസമുണ്ട്, അതാ പ്രശ്നം. ഈ നമ്മ നമ്മള് പഠിപ്പിക്കുന്നത് നമ്മുടെ ക്ലാസ്സിലെ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ മുന്നിലാ അവിടെ ടീച്ചർ മാത്രേ ഉള്ളൂ സ്കൂ സ്പെഷ്യലായിട്ട് നിക്കുന്നേ ടീച്ചർ നമുക്ക് അഡ് അറിയാവുന്നതും കൂടാ അത് ഞങ്ങൾ അ അഞ്ചാമത്തെ സെമ്മിലെങ്ങാണ്ടാ പഠിപ്പിച്ചേ എന്നുവെച്ചാ സെമിനാർ എടുത്തേ അന്നേരം നമുക്കൊരു ഐഡിയ ഉണ്ട്. ആര്? എന്തൊക്കെ? എങ്ങനെയൊക്കെ ചിന്തിക്കാം? എന്നുള്ള ഐഡിയ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എഡ ക്ഷ വന്നാലും അത്രയും പ്രശ്നമൊന്നുമില്ല ഇല്ല
ആഹ
കാര പക്ഷെ ഇപ്പോൊ ഇങ്ങോട്ട് ട്ട് നമ്മള് ബി എഡ് പഠിക്കുമ്പോ അങ്ങനെല്ലല്ലോ
അല്ലല്ല
മൊത്തം നമുക്ക് ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നേ കുട്ടികളായിരിക്കും അവര് എന്ത എന്തൊക്കെ എന്തെങ്കിലു ക്കെ പറയും അവര് പറയാതിരിക്കത്തില്ലാ ആഹ് അതിന്റെ ഒക്കെ ഉള്ള ഇത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട്
ഇപ്പൊ തന്നെ ഡിഗിക്ക് പഠിക്ക്പം തന്നെ എനിക്കു ഞാൻ സെിനാറു പോലും എടുക്കൻ ഞാൻ ഒന്ന രണ്ട സെമിനാും കണ്ട എടുത്തിട്ടുള്ളു അത്രക്ക് തീ ഫിയർ ഫിയർ ഉള്ള ഒരു ആള തന്നെ പിന്നെ ഞാനീ സ്പോർട്സിന് വന്ന് എല്ലാവരോടും കമ്പനി്യാം ഞാൻ ആൾക്കാരോട് പോലും സംസാരിക്കുന്നത് അത്രക്ക് ഇനട്രവേർട്ടായിട്ടുള്ള ക്യാറക്ടർ പിന്നെ ഞാൻ ആ ആൾക്കാരോട് ഇടപഴുകി കാരണം ഇടപഴുകാൻ പറ്റത്തുള്ളൂ ഞാൻ ആലോചിച്ചു എന്തായും എനിക്ക് ഫീസ് ചെയത് പറ്റ് അവരെ പഠിപ്പിച്ചേ പറ്റൂ എന്തായാലും ചെയ്ത തന്നെ എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇത്ര ഒരു ഡൊണേഷൻ കൊടുത്ത വല്യ ഫീസ് പടച്ച പഠിക്കുന്നത് സോ എന്തായി
ഉം
ഉം
അട്ട ജീവിക്കുന്നു
ഉം
പക്ഷം